എന്തൊക്കെണ്ട് വിശേ ശേഷം അഹ് ആഹ്
ഓ സുഖായിട്ടിരിക്ക്ണോ കൊഴപ്പില്ലാതങ്ങനെ പോണ് ഇല്ല്യ കിട ക്കണ ആ സമയം ആവണല്ലേള്ളൂ ഫുഡ്ഡ് ഇപ്പ മക്കളൊക്കെ കഴിച്ചു പോയി ഇനിയിപ്പ നമുക്ക് ഫുഡ്കഴിച്ചട്ട് നമ്മുക്കു കെടക്കാ ഇല്ലല്ലൊ പോയിട്ട്
ആഹ്അതെ അതെ പെണ്ണുങ്ങളായാലേ നമ്മക്ക് നേ ഇട്ടിട്ട് കെടക്കാൻ പോവാൻ വെയല്ലൊ
ഏ അത് അടു ക്കള നന്നായിട്ട് ക്ലീൻആക്കണം അത് അല്ലാഞ്ഞാല് രാവിലെ എണീച്ചു വരാൻ പറ്റ് റ്റൂലല്ലൊ അട്പ്പ് ഉം ഉം ആഹ് രാവിലെ നീച്ചു വരുമ്പോ അടുക്കള ഫുള്ള് ക്ലീൻ ആവണം അല്ലഞ്ഞാല് എന്തൊക്കെയോ പോലേണ് ഉം ഒക്കെ കഴിഞ്ഞിട്ട് ഉം കൊറ്ച്ച് വൈ മ്പഴേ കൊർച്ചതാവും പത്ത് പത്തരക്കാവും ചൊമയോ ഉം ഉം നിങ്ങള്ത് കഴിഞ്ഞോ കഴിക്കലൊ
ആ ഞങ്ങള് കഴിക്കല് ഇന്ന് എന്താണ് പൊറാട്ടെ ഇണ്ടായിരുന്നു പൊറാട്ടിം ചായണ്ടായിനി നാത്തൂനൊക്കെ വിരുന്ന് വന്നപ്പൊ പിന്നെ അതന്നേണ് ഇനി മതി ഇനി ഇപ്പോ ഒന്നും വേണ്ട ആർക്കും അത് അമ്മള് എട്ടണി ആവു വര് വരാൻ വയ്കും പെട്ടുമണി ആയ്ക്ണ് കഴിച്ച അപ്പൊ പിന്നെ ആ ടൈമില് കഴിച്ചാ പിന്നെ വേറൊന്നും വേണ്ടല്ലേ
ത്തിനും കാ ശ്യല്ലല്ലോ എട്ട് മണിക്ക് പ്രത്യേകിച്ചും ആല്ല പ്രത്യേകിച് പെറാട്ട കഴിച്ചാ പ്രത്യേകിച്ച് എന്തായാലും വേ ട അങ്ങനെണ്ടാര്ന്നു പിന്നെ മഴ കണ്ടോ മഴയകണ്ടോ
ഇന്ന് മഴ കൊറവാണ് ഇന്നലെ രാത്രിണ്ടായിരുന്നു
അതെ ആ ശരി ഉം ഇന്ന് രാ ഇന്ന് ഇവിടെ നല്ല ഇടിയൊക്കെ വെട്ടിന്ന് പക്ഷെ മഴ അങ്ങോട്ട് പെയ്തിട്ടില്ല ഇരുട്ടായിട്ട് മഴക്കാറോണ്ട് ഇങ്ങട്ട് ആകെ മൂടി വന്ന് ഇപ്പൊ പെയ്യുന്ന് കരുതിയതാണ് ഇവിടെ പെയ്തത് തന്നല്ല മഴ അതങ്ങനേ ചാറി താണ്ടവരെ പോയി ഉം മഴയൊന്നുല്ല അമ്മള് സ് സ്കൂള് തൊർക്കുമ്പഴ് മക്കക്ക് കൊട വാങ്ങി കൊടുത്തുന്നല്ലാ തെയ് അയ്ന്റൊരു ആശ്യോർക്ക് വന്നിട്ടില്ലല്ലോ ആകെ രണ്ടുസറ്റെ മഴ പെയ്തിട്ടുള്ളൂ നമ്മള് സ്കൂളതൊർക്കുമ്പോത്ത് നമക്ക് കൊടിം ബാഗിം ബു എല്ലാം മാണല്ലോ വാങ്ങ ഇപ്പഴേ കൊടിം വാങ്ങീട്ട് അതുകൊണ്ട് ഉപകാരം ഇതുവരെട്ടിട്ടില്ലാന്നാ പറഞ്ഞത്
അതെ ആ ശരിയാണ് മഴ പിന്നെ വ ടി ഇവർക്ക് പിന്നെ വണ്ടീലാണ് അതുകൊണ്ട് പിന്നെ വണ്ടി കേർണോട്ത്ത്ക്ക് വരണം
ആഹ് ആഹ് ശരി. ആ ആ സ്കൂളടുത്താവു ല്യാ വീടിന്റെ അടുത്താ അടുത്താണോ ഓ ദൂരം ഒരുപാട് ദൂരം പോണം. വണ്ടിക്ക് പോണംന്നാ പറഞ്ഞേ ഓഹ് അയ് ശരി ആ
ആ വണ്ടീല് പോവും വേണം. ന്താ ആമിനോട് പറ വണ്ടീല് പോവും വേണം. പിന്നെ ഏ മോൾക്ക് വണ്ടീക്ക് കേറാൻ പോവ കൊറച്ച് നടക്കാണ്ട് വല്യ മോൾക്ക് അവള് ബസ്സിനാണ്. സ്കൂൾ ബസ്സിലാണ്.
സ്കൂൾ ബസ്സി ലാ അയ്കോട്ടെ ആഹ് അത്ശരി. ലേ മറ്റത് നമ്മള് വണ്ടിക്കാണെങ്കി നമ്മള് വീടിന്റെ മുറ്റതന്ന് കേറി കൊടന്റെ ആവശ്യോരികില്ല. പിന്നെ സ്കൂൾ മുറ്റത്ത് പോയിട്ടല്ലേ അവര് പോയി എ റങ്ങാ അങ്ങനാവുമ്പൊ കൊടന്റെ ആവശ്യല്ലാ പിന്നെ കൊറച്ച് അത്ശരി ആഹ് മൂന്ന് പേരാണ്ലേ. ഓഹ് അ പിന്നെ മൂത്താളെന്താ പഠിക്ക്ണ് ഇൻക്ക് മൂന്ന് പേര്
ഏയ് മൂതാള് എട്ടാം ക്ലാസി പഠിക്കുന്നു
ശരി ആഹ് ചെറിയ കുട്ടി ട്ടിയാ
ചെറിത് എൽ. കെ ജീല് നടൂതാള് മൂന്നില ആ മൂത്താക്ക് ഇതാണ് ഇപ്പൊ പുതിയ മിനിയാന്നറ്റെ മിനിയാന്നല്ല കഴിഞ്ഞ തിങ്കളാഴ്ച പിരിയേട്സ് ഫസ്റ്റ് ടൈം മ്മളാവോ അങ്ങനെ ആയി ന്നെ സ്കൂള്ന്നാ പിന്നെ
ക്കറിയില്ലെ
ആഹ് അതൊക്കെ ഇപ്പൊ പറയണം ടൈമായാല് ലാ
ആഹ് അതാൻചോയ്ചെ ആഹ് പഠിക്ക്ന്നെ അത് ശരിയാണ് ഒരു മദ്രസ ചെപോണ കുട്ട്യാളാണീ മദ്
പഠിക്കല്ലോ ആഹ് അങ്ങനെ പിന്നെ ഓർക് പിന്നെ ക്ലാസ്സിലെല്ലാർക്കും ഓരോ കൂടെള്ളോല് ആഹ് ഇബരാണ് പിന്നെ കൊറച്ച് വയ് യേത് ആഹ് ഉം അപ്പൊ അങ്ങനായിട്ട് അപ്പൊ അത് ഇന്നലെ വീട്ട്ന്ന് വരും ഇല്ലത നാത്തൂന്റക്ക് വന്ന് നമ്മ നമ്മളിവ്ടെ ഇങ്ങളവ്ടെക്കണ്ടോ ഇങ്ങനെ വരവും
ആ എന്തോ സ് ഇ ഇൻക്ക് ടീ ഇൻക്ക് മക്ക മൂന്നാൻകുട്ടികളാടി ക്ക അറിയില്ല അങ്ങന വര് ന്താന്ന് അറിയില്ല
ആഹ് അയ്ശരി ഏ എനിക്ക് അതേല്ലെ മൂന്ന് ഇൻക്ക് മൂന്ന് പെൺകുട്ട്യാളും ആണ്
ആ അത്ശരിയാ മാഷാഅള്ള ബർക്കത്താവട്ടെ പിന്നെ ഞങ്ങളെ ഇവിടെ പിന്നെ മറ്റേ വേറെ ഉം പിന്നെ അന്യമതസ്ഥരൊക്കെ ഉണ്ട് അവരൊക്കെ അവരെതിലൊക്കെ ഉണ്ട് അവരൊക്കെ വലിയ പരിപാടിയായിട്ട് കഴിക്കും ഉം വല്ല്യ പർ രൊക്കെ കഴിക്കണ പോൽ എന്താ ആയിച്ചാ ആ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടൊക്കെ അവര് കഴിക് ക്കാ ഞങ്ങളാകെ അന്തംവിട്ട് ആ ഇമ്മക്കത് അറിയില്ല അങ്ങനെ പിന്നെ ഓരോ ഏരി ആ ഓരോ ഏരിയക്കും ഓരോ രീതിയിൽ ഓരോ ആചാരങ്ങളല്ലേ അങ്ങനെണ്ടാവും ഉം പിന്നെപ്പം ഞമ്മക്കൊന്നും ഇബ്ടെ അങ്ങൻ തെയ്യാൻ അറിയില്ല പിന്നെപ്പ്
ഞാൻ അങ്ങനൊന്നും കെയർ ചെയ്തിട്ടൂല്ല ഞാൻ സ്കൂൾക്ക് വെര്വാ പറഞ്ഞു ഉം അങ്ങനെ ആ ഇത്രയും ദിവസം സ്കൂൾക്ക് പോയി പറ പിന്നെ ഇവിടന്ന് ബസ്സിനാണ്ട് പോവല്ല പിന്നെ സ്കൂള് പോയാല പഠിക്ക് വെറുതെ എട്ടാം ക്ലാസ്സിലൊക്കെ ആകുമ്പോ ഒരുപാട് ക്ലാസ് മിസ്സാവും
ആഹ് ശരിയാണ് എന്താലുംപ്പൊ ഒരാഴ്ച ആ ഒരാഴ്ച എന്തായാലും പിടിക്കൂലേ
ആ ഒരാഴ്ച പിട്
ആഹ് അങ്ങനെ ഉണ്ടല്ലോ ഒന്ന് അപ്പൊ അത്രയും ദിവസം മക്കളെ സ്കൂള് തൊറന്നൊടനെ
ആഹ് അപ്പൊ പേടിയല്ലേ മ്മക്ക് ലീവ് ആവുമ്പോ നമ്മൾ അത്രയും അവരെയെ
ആഹ് അതാണ് ഒരു ദിവസം പോവാഞ്ഞാ മക്കക്കെത്രയാ പഠിക്കാൻ കിടുക്കണ വെച്ചിട്ടാ ഒരുപാടുണ്ടാവും കൊറച്ചൊന്നുവല്ല
ആ അതാണ് അതാ അങ്ങനെക്കെ ആയിട്ട് പിന്നെ കൊറച്ച് കൊറച്ച് തെരക്കിലായിരുന്നു ഇപ്പോ കൊറച്ച് ദെവെസായിട്ട് ഉം അവര് അല്ല മലയാളം മീഡിയം തല്ല ഓള് ഇംഗ്ലീഷ് മീഡിയം ആയി ര്ന്ന് ഏഴാം ക്ലാസ് വെരെ യെ എട്ട്ക്ക് ഞാൻ മലയാളത്ത്ക്ക് ഇര് എല്ലാരും പറയിണ്ട് എന്നോടെ ഒര് പൊട്ട തരം ചെയ്ത്ക്ക്ന്ന് പക്ഷെ ഞാൻ ഒന്നു അല്ലാ അത് അതെന്താ സംഭവിച്ചാലും ഇംഗ്ലീഷ് സ്വന്തായിട്ട് ഇങ്ങണ്ട് ഒര് കോസ്റ്റ്യൻ ചൊലപ്പോ മനസ്സിലാക്കി ട്ക്കാന് കൊറച്ച് ഇങ്ങട്ട് ഇംഗ്ലീഷിന്റെ കാര്യത്തി ഭയങ്കര ഒര് ബുദ്ധിമുട്ട്ള്ള പോലെ അതും ഇംഗ്ലീഷില് മാർക്കാണ് പഷ് യെസ് എസ് എസ്, ബി എസ് അങ്ങനെയെള്ള വിഷയങ്ങൾലൊക്കെ ആ എസ് എസ് എ ഇംഗ്ലീഷിലൊക്കെ എ യെക്കണ്ട്. എസ് എസ് സ് ല് എപ്പളും ബി, സി സീയെക്കെ വെരും അപ്പൊ അതേപോലെ മാക്സ് ബീ ഗ്രേഡ് ആയി വെരും അപ്പം സ ശെരിയാവുന്ന് ടീച്ചർ പറഞ്ഞ് പശേ അവ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പം അവക അവളിങ്ങനെ പറയുമ്പോ നമ്മള് ഉം അവരിങ്ങനെ പറയുമ്പോ നമ്മക്ക് നിർ സംബന്ധിച്ച് നമ്മളാ ഇഷ്ടലാല്ലോ
ആ ആ വല്യായ കുട്ടികളാമ്പള് ചോദ്യം വായിച്ച് കൊടുക്കൂല അവര് സ്വയം വായി ച്ചിണ്ടാക്കി മനസ്സിലാക്കിയിട്ട് വേണം അയിന് കുട്ടിക്ക് മനസി മനസ്സിലാവ്ണ്ണ്ടാവില്ല പക്ഷേ അത് അത് വായിച്ച് ആ ആ മാക്സ്
ട്ടാണ് അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഓളെ ഇഷ്ടത്തിന് നിന്ന് മലയാളം ത്ത്ന് അപ്പന്നാ ഇഞ്ഞ് പത്താം ക്ലാസ് ഒക്കെല്ലേ വര്നത് അതാണ് പേടി
ഉം അല്ല ഏറ്റവും പഠിക്കാന എളുപ്പം ഇംഗ്ലീഷ് മീഡിയം കേട്ടോ പഠിക്കാൻ എളുപ്പം പിന്നെ എന്താ പറയാ നമുക്ക് എഴുതിയ എടു ക്കാനും ചോദി റ്റങ്ങൾക്കൊക്കെ ആൻസർ എഴുതിരിക്കാന് വളരെ സിമ്പിളായിട്ട് അമ ക്ക് എഴ്‌തി കൊട്ത്താ മതി ആൻസേഴ്സൊക്കെ, ആ മതി.
കൊറേ പറഞ്ഞവളോട് പക്ഷെ അവരെഷ്ടല്ലേ
പിന്നെ അങ്ങനെ ഒരേകാത്ത താല്പര്യല്ലെങ്കി നമ്മളൊ ഓ
ആ ഇപ്പൊ അവള് പറയേണ്ടത് എസ് എസും ബി എസ് ഒക്കെ ബി അല്ല എസ് എസ് കെമിസ്ട്രി ഫിസിക്സൊക്കെല്ലെ പ്പൊ അവള് പറയാണ് ഇതന്നേണിമ്മച്ചിയെ നല്ലതന് അത് പിന്നെ അവരെഷ് മലയാളം തന്നെയണമ്മൻക്ക് സുഖം തോന്നണെന്ന് പഠിക്കാനിപ്പോ ഒരു ഇഷ്ടം എന്താ വെച്ചല്ലേ ഇത് ഇംഗ്ലീഷേ അറിയണ്ട നല്ല ല്ലപ്പോ ഇംഗ്ലീഷ്ങ്ങ്ട് കൂടുതലായിട്ടും ങ്ങണ്ട് അഇയൂല
നല്ലോം കാണാം പാടം പഠി കണ്ടി വരും അതെ ഇണ്ടാവാ ആ ഇര്ന്ന് പഠിക്കണം അങ്ങനെന്ന്ണ്ട് ആ മറ്റ മലയാള റഞ്ഞാല് നമക്ക് സിലാക്കഴിഞ്ഞ കുറേൊക്കെ നമ്മളെ ഐഡിയ വെച്ച് നമക്ക് എഴുതാൻ പറ്റും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഐ ഇ വെച്ച് എഴുതാന് ഇംഗ്ലീഷ് നല്ല നല്ല ഫ്രൂവൻസിയന്നെ വേണ അങ്ങനെണ്ടോന്ന് ഞാനിപ്പോ ഇവിടെ എന്താ വെച്ചാൽ ന്റെ മോന് മ ന്റെമ മൂത്ത രണ്ട് മ ക്കളും മലയാള മിഡിയത്തില്ല പഠ്ച്ച് ത് അന്ന് വടെ ഇംഗ്ലീഷ് മീഡിയം ഇല്ല ഇല്ലന്നർഞ്ഞ വടെ സ്കൂളില്ല ചെ നമ്മള് ചേർത്തിയ സ്കൂള്ല് ഇപ്പന്റെ ചെറിയ മോനെ അതേമാതിരി പിന്നെ ചെർത്തിയ സമയത്ത് സ്കൂളില്ലേന്ന് പ്പൊ നാലാം ക്ലാസ് കഴിഞ്ഞപ്പോ അഞ്ചാം ക്ലാസ് ഇപ്രാവശ്യം ഞാൻ ചേർത്തി ചേർത്തിയ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയണ്ട്ന്ന് അപ്പോ ഞാ നേരെ ഇംഗ്ലഷ് മീഡിയത്ത്ക്കാണ്ട് ചേർത്തിട്ട്ണ്ട് ടീച്ചറോട് ഞാൻ പർഞ ടിച്ച് റോട് ഞാൻ പറഞ്ഞു ടീച്ചറെ ഇങ്ങനെ മലയാളം മീഡിയത്തിന്നു വന്ന കുട്ടിയാണ് ബുദ്ധിമുട്ട് തോന്നാണെന്ന് ച്ച് ഞാൻ ആറാം ക്ലാസ് തിരിച്ച് മലയാ അഞ്ചാം ക്ലാസ് ക്ക് അഞ്ചാം ക്ലാസ്ക്ക് പുതിയ അഡ്മിഷൻ എടുത്തു നാല് പി ആ നാല് വരെ മലയാളം മീഡി പഠിച്ചു അഞ്ചാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയ പ ടീച്ചറോട് പറഞ്ഞു ഞാനും ബുദ്ധിമുട്ടാണ് കുട്ടിക്ക് പ്രയാസായിട്ട് തോന്നി കഴിഞ്ഞാ ഞാൻ നേരെ ആറാം ക്ലാസ് തിരിച്ചിങ്ങോട്ടന്നെ മാ റ്റിട്ടോന്ന് പറഞ്ഞ് അപ്പം ടീച്ചറ് ആ കുഴപ്പില്ല നിങ്ങള് ഇരുത്തിക്കോളാൻ പക്ഷെഎന്നേരം ഒരു കൊഴ കൊഴപ്പൊന്നും ഇല്ല കേട്ടോ ആ കുറച്ച് ക്ലാസ് അഞ്ചാം ക്ലാസ്സ്‌ പഠിക്കാൻ അതില്ലാന്ന് ടീച്ചറ് പറഞ്ഞ്
ആ ആ ആറ് ഏഴൊക്കെ ആവുമ്പോ കൂടുതല് ഇങ്ങനെ ടഫാ പിന്നെ നമ്മള് യു എസ് എസ് നിന്നിരുന്നു അങ്ങനെയായിട്ട് യു എസ് എസി ന് തന്നെ വെല്യ പ്രാസ് കഴിയില്ല സ്കോളർഷിപ്പിനുള്ള അർഹരായില്ല പക്ഷെ അതിന്റെ ആ അടുത്ത് രണ്ടു മാർ കൊണ്ടായിരുന്നു ആഹ് അപ്പൊ പിന്നെ ഒരു വിഷമം അങ്ങനൊക്കെ ആയപ്പോ ഇപ്പൊ എൻ എം എം എസ്സിന് വന്ന് ന്നാണ് എന്നാലും എന്നാലും കൂടുതല് കു കേക്കുമ്പം കുറച്ചും കൂടെ ഒരു അറിവ് കൂടുവല്ലേ
ആ അത് ശരിയാണ് കൊടുത്തോളി എഴുതിപ്പിച്ചോളി ആഹ് ആ ആയിക്കോട്ടെ അതാണ്‌ വേണ്ടത് അവർക്ക് താല്പര്യമില്ലാഞ്ഞാ നിർബന്ധിച്ച് ഒരിക്കലും കാല് മാർക്ക് കിട്ടില്ല പിന്നെ ബാക്കിലാവും
പിന്നെ ആഹ് അത് അവക്ക് മാ സ്കോളർഷിപ്പ് ഒക്കെ പൈസയും കിട്ടിരുന്നു പക്ഷെ പൈസ ഒന്നും കി
ഇല്ലില്ല എന്റെ മോന് കിട്ടിയിട്ടുണ്ട് ഇപ്പം എൽ എസ് എസ് പക്ഷെ അതിന് പൈസയില്ല പക്ഷെ നമ്മള് ആ സർട്ടിഫി ക്കറ്റില്ലേ അതിന് നല്ല വാ ലുഉണ്ട് അങ്ങനെ ഉണ്ടല്ലോ ആ സർട്ടിഫിക്കറ്റിന് നല്ല വാല്യു
സർട്ടിഫിക്കറ്റ് ആയാൽ പിന്നെ നമ്മള് അത് അംഗീകാര കാരമാണ്നമുക്ക് എല്ലാരും മുൻപിന്ന് അന്നൊക്കെ കൊറോണ ടൈമിലന്റെ മോൾക്ക് കിട്ട ഇതൊന്നും അവള് നാല് കഴിഞ്ഞത് അപ്പൊ അവൾക്ക് വീട്ടിൽ വന്നിട്ട് മാഷുമാര് ഹെഡ് മാഷ് അടക്കം ഇപ്പം വീട്ടില് വന്നിട്ട് മധുരം കൊടു ക്കലും കോഫി കൊടുക്കലും അതൊക്കെ കാണുമ്പോൾ അമ്മ പിന്നെ ഇത്
ഇഷ്ടാണ് പിന്നല്ലാതെ ഓല് പഠിക്കുമ്പം ഞമ്മക്കും നല്ല റോള്ണ്ടല്ലയ്ല്
ആഹ് അതാണ് അതാണ് അ അതെയോ എല്ലെസ്സെസ്സാെക്കെ കാെറേ മെൻക്കെട്ട്ക്ക്ണ് ഞാന് പക്ഷെ യുഎസ്സെസ്സ് എത്തിയപ്പൊ ഞാന് വല്ലാണ്ട് മെൻകെട്ടില്ല്യ അതോണ്ടാണ് അവളത് അത് ആ കൊർച്ച് ബേക്ക്ക്ക് പോയത് കൊർച്ച് ജസ്റ്റ് മിസ് ആയിപ്പോയ്
ആഹ് മക്കള് പഠിക്കുമ്പം നമ്മള് ഇര്ന്ന് കൊട് ക്കണം ന്തായാലും ഇര്‌ന്നോൽക്ക് അല്ലാഞ്ഞ്യാ
പിന്നെ അമ്മക്ക് ഒരാളല്ല അപ്പൊ താഴെള്ളാേരിം മ ങ്ങനെ ആവുമ്പളാണമ്മ ക്ക് ടൈമെട്ക്കും പ്പൊ അയ്ന്റെ താഴെള്ളത് ഏഴിൽ എ ത്തില് അങ്ങനെക്കെ ആയുമ്പോ നമ്ക്ക് ബുദ്ധിമുട്ട് ന്നാ അയ്ക്കോട്ടെ ട്ടോ
ശരി ഓക്കേ ട്ടോ താങ്ക് യു